ഇതിന്റെ പേരാണ് ഈ ഏത്തെക്ക് വിളിച്ചതാ
ആര്
ഉം ഇതേപോലെ ഫ്രീന്ന് വെച്ച ഏഹ്
അപ്പൊ ആഡ് ചെയ്യാൻ പറ്റൊ അങ്ങനെ
നേടേൻ പറ്റൂല അത് അവര് വാട്സആപ്പിൽ മെസ്സേജ്ച്ചണ്ട് ഇന്റെക്ക് വിളിച്ചതാണ്.
ആഹ് ഇനിയിപ്പോ അത് മിക്സ് ആവില്ലേ ഇനിയിപ്പ എന്തേങ്കിലും കുഴപ്പകോ
ആഹ് അത് കട്ട ആയി പോയിന്
ആ അല്ല നമ്മള ഒരു കോള് പത്ത് മിനിറ്റ് സംസാരിക്കണ്ടേ
ആിച്ചപ്പോ അതങ്ങനെ ആയിപ്പോല സോറി
ആഹ് അവര് നീ അങ്ങനെ വിളിക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാ എന്തേലും പറഞ്ഞഞ് വെച്ചാൽ മതി രണ്ടും ഇല്ലാണ്ടാവും പ്പം ആഹ് അങ്ങനെ പിന്നെന്താ എന്താ വെറുതെ ഇരിക്കുമ എന്താ ചെയ്യാറ്
മെയിനായിട്ട് ഇപ്പ ക്ലാസ്ൊന്നും ഇല്ലാത്തോണ്ടേ ഭയങ്കര ബോറിാണ് അല്ലെങ്കി നമ്മള സ്കൂളിലൊക്കെ പോയി ടൈമ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്
ആഹ് സ്കൂൾ മിസ് ചെയ്യണണ്ടോ? സ്കൂളും ഫ്രണ്ട്സ ഒക്കെ മിസ് ചെയ്യണണ്ടോ അപ്പൊ വെക്കേഷനായപ്പം
ഒരു ദ എന്താ നന്നായിട്ട്ന്ന്ച്ചക്ക അത്രയും അടിപൊളിായിട്ടില്ലേ
ഏയ്
ഭസണം പച്ചക്കാല അടിപൊളിയായിരുന്നു ഇപ്പം കഴിയുമ്പോളല്ലേ എന്റെ വാല്യൂ
ആഹ് ആഹ് അതെ അതെ ശരിയാണ് ഇനിയിപ്പ അടുത്ത തന്നെ കോളേജ് നോക്കിക്കാണോ ഇങ്ങ് ചേരാനുള്ളത്
അ ഇവിടെ എന്താന്ന് വെച്ചാ ഇവിടെ നല്ല എക്സ് മാർക്ക വണ്ട ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി എരുുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ പറയുന്നേ
എന്ത്?
ഇൻഡക്സ്മാർക്ക് ഇപ്പൊ ഒരു സബ്ജക്റ്റിന്
ആഹ് ആഹ് ഇക്ക് മനസ്സിലായില്ല ആഹ് ആഹ് ഇൻഡക്സ് ഇൻഡക്സ് മാർക്കിന് ഞാൻ ഇൻക്ക് ക്ലിയറാവണില്ലേ ആഹ് ആഹ്
അത് നല്ല നന്നായിട്ട് കൂടുതലായിട്ടാണ് ഇവിടെക്കെ പറയുന്നെ ഇപ്പൊ ഈ ഇൻഡക്സ് മാർക്കൊക്കെ
ആഹ് ആഹ്
അപ്പം നമ്മക്കതിന്റെ അടുത്ത് ഏകദേശൊള്ളൂ അങ്ങനെ ആയിട്ടില്ല ഇവിടെ പതിനഞ്ചെണ്ണം കൊടുത്ത്ട്ട്ണ് പിന്നെ നമ്മളുദ്ദേശിച്ച കോഴ്സ്, കോളേജും ഒക്കെ സെറ്റായി കിട്ടണ്ടെ എട്ത്ത്
അതെ അതെ ഉം
ആഹ് ഒന്ന് ഇണ്ടാവുമ്പോ ഒന്ന് ഇണ്ടാവൂല്ല അതൊരു അവസ്ഥേണ്
ഇഞ്ഞ്പ്പൊ അതില്ലെങ്കി മാനേജ്മെന്റ് നോക്കുവോ?
മാനേജ്മെന്റ് ഇല്ല്യല്യ വേറെ എന്തെങ്കിലും എച്ച്. ആർ. എംമ്മോ അങ്ങനെ ഡിഗ്രിയോടൊപ്പെള്ള എച്ച്. ആർ. എം. കോഴ്സക്കെ ഇണ്ടാവൊല്ലോ അങ്ങനെ എന്തേലും നോക്കണം വിചാരിക്ക്ണ്ട്
ഉം പിന്നെന്താണ് എഹ് വീട്ടിലാരക്കെണ്ട്? ആഹ് പറഞ്ഞൂലോ അല്ലേ? പിന്നെന്താണ്?
എങ്ങനെ പോവുന്നു ഇങ്ങളെ ക്ലാസൊക്കെ?
ക്ലാസൊന്നും കൊഴപ്പില്ല ഇങ്ങനെ പോവുണു എന്താണ് ഇപ്പ ഒരു മടുപ്പാണ് ആഹ് വീട്ടിലും പോണില്ലല്ലോ?
ആഹ്
പിന്നെ ഇങ്ങനെ ഇഞ്ഞിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞ നമ്മളൊക്കെ ഇവിടെ മിസ്സെയ്യും പറഞ്ഞ പോലെ ക ഇവട്ത്തെ കഴിയുമ്പോ നമുക്ക് മിസ് ചെയ്യും
അല്ല ഇങ്ങളെ അപ്പാർട്ട്മെന്റില് വേറേം ആൾക്കാര്ണ്ടോ? അതോ ഇങ്ങളൊറ്റക്ക?
അല്ലല്ല ഞങ്ങള് ഇവടെ ഏഹ് അത്യാവിശ്യം ഞങ്ങളെ ക്ലാസ്സിലന്നെ ഇപ്പം അമ്പത് പേരാണ് മൊത്തത്തിലുള്ളത് അയില് മുപ്പത് പേരും മലയാളികളാ ആഹ് ബാക്കി ഇരുപത് പേര് മാത്രെ തമിഴന്മാരൊള്ളൂ
എന്നിട്ട് ഇങ്ങളൊക്കെ ഒരു അപ്പാർട്ട്മെന്റില് ഇട്ത്തതാണോ?
അല്ല ഞങ്ങളിങ്ങനെ താഴെ ഓണറും മൊളില് നമ്മളും നിക്കാണ് പോലെ നിക്കില്ലേ?
ആഹ്
അങ്ങനെ നിക്ക്ണത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് അവ രന്നെ റൂമിന്റെ മോ അവരെ തന്നെ വീടിന്റെ മുകളില് നമുക്കൊരു സ്പേയ്സ് തന്നക്കാ നമുക്കൊരു റൂമ് തന്നക്ക അങ്ങനെ ഇവിടെ ഇവർക്ക് നാല് റൂമോള്ണ്ട് ഈ കോമ്പൗണ്ടിലന്നെ ഒക്കെ ഞങ്ങളെ ക്ലാസ്സ്ത്തോരന്നെ അപ്പൊ അമ്മക്ക് അങ്ങനെ ഒറ്റക്കായ പോലെയൊന്നും തോന്നില്ല
ഉം
ഇന്നാലും പിന്നെ വീട്ടിത്തോര് വീട്ടിത്തോരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളേന്റെ ഒരു ഇതൊ
അതൊരു മിസ്സിംഗ് തന്നെ എവിടായാലും പൊറത്ത് പോയാ നമ്മക്ക് പെട്ടന്ന് ആദ്യായിട്ടൊക്കെ മാറി നിക്കാണെങ്കി ഭയങ്കര ഒരു
എടങ്ങേറാ ആഹ് തോന്നും പിന്നെ അത് അങ്ങട് തഴങ്ങും പിന്നെ അത് അങ്ങനെ റെഡിയാവും എന്നാലും പിന്നെ കൊറേ കാല ക്കെ ഞാനൊക്കെ പറഞ്ഞയിഞ്ഞ എനിക്ക്‌വിടെ രണ്ടാം ശനീം നാലാം ശനീം ലീവാ അപ്പൊ ഞായറാഴ്ചയും കൂടി കൂ ട്ടിയിട്ട് ഞങ്ങള് ഇങ്ങനെ എല്ലാ കാണുന്ന എല്ലാ ലീവിലും ഞങ്ങള് നാട്ടി പോവും അപ്പൊ അങ്ങനെ അങ്ങനെ പോ ഇപ്പ അങ്ങനെ അങ്ങനെ പൊ പ്പോഓര്ട ആൾക്കാരാവുമ്പോ പിന്നെ തീരെ ലീവില്ലാതെആട്ടി ഇപ്പൊ ഈ നാലാം ശനിക്കൊക്കെ വ ഏഹ് മാസ എ എല്ലാ മാസവും ഇങ്ങനെ പോകല്ലാതൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എടങ്ങേറ് ആവും ഒരു മാസത്തോളം വീട്ടി പോവാതിരുന്ന് കഴിഞ്ഞാ എടങ്ങേറാവും അങ്ങനെ
മം ഇന്റെ ഫ്രണ്ട്ഒകെ അതേപോലെ തൃശ്ശൂര് പോയി ഞാന് തൃശ്ശൂരൊക്കെ നോക്കണന്ന് വിചാരിക്കണ്ട് ഇവിടെ കോളേജ് പിന്നെന്തേ
തൃശൂർ എവടെ
അത് അങ്ങനെ അല്ല നമ്മളെ ഇന്ടെസ് മാർക്കൻ ആനുസരിച്ചുള്ള കോളേജുകൾ ഇണ്ടാവുമല്ലോ അതായത് കിട്ട്ന്നടുന്ന് ഒറപ്ള്ള കോളേജ് ഈ സപ്ലിമെൻ ന്റെ ന്റെ അലോട്ട്മെന്റ് വരുമ്പോ മൂന്ന് അലോട്ട്മെന്റെ കഴിഞ്ഞിട്ട് വേറെ കോളേജ് കൊടുക്കാൻ ഓപ്ഷൻ ഇണ്ടല്ലോ
ആഹ് അങ്ങനെ അലോട്ട്മെന്റിനെ പറ്റീട്ട് വല്ലാണ്ട് അറിയൂല ഞാനിത് കൊടുത്തിട്ടില്ലല്ലോ
കൊടുത്തില്ലായിരുന്നു കോളേജ് കൊടുത്തില്ലായിരുന്നു
ഇല്ല ഇല്ല ഞാന് എന്താ വെച്ച് കഴിഞ്ഞാല് കൊടുക്കൻ ഞാൻ പറഞ്ഞിലെ നൂ ഹൻഡ്രഡ് പേഴ്സ് സന്റെജ് ള്ളവർക്ക് പോലും എല്ലാർക്കും കിട്ടിക്കൊളണന്നില്ല അപ്പൊ പിന്നെ എനിക്ക്‌ എത്രെയാ എയ്റ്റി സിക്സാ എയ്റ്റി എയ്റ്റ അങ്ങട്ടെ ഇണ്ടായിരുന്നൊള്ളു അപ്പൊ ഞാന് പിന്നെ നേരെ പൊറത്ത്ക്ക് ഇട്ത്തു
വീട്ടിന്ന് സമ്മതിക്കൊം ചെയ്തോ
ആഹ് ഇ ഞമ്മളവിടെ പിന്നെ അങ്ങനെ പ്രശ്നല്ല ഏത് കോഴ്സാ ഇഷ്ടച്ച് കഴിഞ്ഞാല്
ഉം
അങ്ങനെ വിടും പിന്നെ ഏഹ് നമ്മള് പിന്നെ ഫീസ് നോക്കുക അതുപോലെ തന്നെ ദൂരം ഇക്ക ഇക്കാണെങ്കില് ഇപ്പം നമ്മളിപ്പോ ദൂ അത്ര ദൂരത്തേക്ക് ബാംഗ്ലൂർ പോലക്കെ നിക്കാണെന്നുണ്ടെങ്കില് നമ്മക്ക് രണ്ട് ദിവസത്തിന് വീട്ടിൽ പോയി വരാനൊന്നും പറ്റില്ല തമിഴ്നാടായ കാരണാണ് ഈ രണ്ട് ദിവസത്തിന് വീട്ടി പോണ പരിപാടിയൊക്കെ ചെന്നൈ ആണെങ്കി കൂടി ഏഹ് ആഹ് ട തമിഴ്നാടിന്റെ തന്നെ മുക്കില് ചെന്നൈയിലൊക്കെ ആണെന്നുണ്ടെങ്കില് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസത്തിനൊന്നും വരാൻ പറ്റില്ല ഇത് കൊറച്ച് അടുത്തായ കാരണം ഇങ്ങനെ പോയി വരാം അങ്ങനെ അങ്ങനേണ് കാര്യങ്ങള് അപ്പൊ ഇനിയിപ്പോ ഈ പൊറത്ത്ക്ക് നോക്കാണെങ്കി തന്നെ കേരളത്തിന്റെ ഉള്ളിൽ നോക്കാനായിരിക്കും അല്ലേ
ഹലോ അല്ലല്ല ഞാൻ തൃശൂറ് ഞാൻ എനിക്ക് ഡിഗ്രിയാണ് വാണ്ടിയമെയിനായിട്ട്
ആഹ്
ഏഹ് ഈ എച് ആർ എം കോഴ്സ് ഒക്കെ ഡിഗ്രിയോടൊപ്പം ഇള്ളത് അങ്ങനെ ഉണ്ടാവോ
എനിക്ക് ഡിഗ്രി കോഴ്സിനെ പറ്റിട്ടും വല്യയ ധാരണയില്ല ഞാൻ ആ സൈഡിക്ക് നോക്കിയിട്ടില്ലേ ഞൻ പിന്നെ ഫുൾ പ്രൊഫഷ ൽ കോഴ്സ് മറ്റ മെഡിക്കൽ കോഴ്സ് ഇല്ലേ.
ആഹ്
അങ്ങനത്തെ സൈഡിക്ക് നോക്കിട്ട് ഞാൻ പിന്നെ ഡിഗ്രി എന്തായാലും ഞാൻ എടുക്കില്ല എന്നുള്ള രീതിക്കായിരുന്നു
ആഹ്
ഉം മെഡിക്കല് മതി മെഡിക്കലിൽ എന്തെങ്കിലും ഇത് മതി എന്നുള്ള രീതിക്ക ആയിരുന്നു അതായരുന്നു ഞാൻ പിന്നെ. നമ്മൾക്ക് നമ്മള അതില ആ അങ്ങന ത്തൊരു ഭാഗത്ക് ഇറങ്ങുമ്പോൾ അല്ലെ നമ്മൾക് അയ്യിൽഒരു വിവരം ഉണ്ടാവുള്ളൂ.
അവവിടെ പ്ലേയ്സ്മെന്റ് ഒക്കെ ഇണ്ടോ?
ഏ
പ്ലേയ്സ്മെന്റ് ഇണ്ടോ ഔടെ?
പ്ലേയ്സ്മെന്റോ ഇവെടെ പ്ലേസ്ന്റ് ഇണ്ടന്നു ക്കെ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്ലെസ്മെന്റിൽ എന്തായാലും നിക്കില്ല. ഇവിടെ ഇന്തെങ്കി തന്നെ ഇനിപ്പം കോളേജ സ്റ്റാഫായിട്ട് കേറ്റാ അല്ലെങ്കി. ഉം. വേറെ ഇനിപ്പണെന്ന്ണ്ടെങ്കില് ഇവിടെ അടുത്തൊക്കെ തന്നെ ആയിരിക്കില്ലെ. ഇവെടെ ഇവിട്ന്ന് എന്തായാലും പ്ലേസ്മെന്റ് ഇ നോക്കാണില്ല. പക്ഷെ കൊഴപ്പില്ല. കഴിഞ്. സീനിയെങ്ങളിപ്പോ ലാസ്റ്റ് എറങ്ങിയ സീനിയേഴ് എല്ലാർക്കും എറങ്ങ്യേക്കും ജോലിയൊക്കെ കുഴപ്പല്ലാണ്ട് ബാങ് കിട്ടീട്ടുണ്ട്. ഇനിയിപ്പ ഞാൻ എറങ്ങുമ്പക്കിൽ ക്കെങ്ങനെ ഒന്ന് അറിയി. ല്ല നമ്മള് കോഴസ് ഇപ്പല്ല. കൊറേ ഞാൻ കേറ്ണ സമയത്ത് ഇന്റെ പോ. കേട്ടിട് ഇണ്ടാവില്യ അകിപോഴ്സ്നൽ തെറാപ്പി ഇല്ലല്ലോ ആഹ്. കൊറേ ആൾക്കാര്. അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം. ഞാൻ കേറ്ണ സമയത്ത്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൽ തീരെ അറിയിണ്ടായിരുന്നില്ല. കൊറെ ആൾക്കാർക്ക് ഇപ്പം പിന്നിം. കൊറേ കൊറേ കോളേജില് കോഴ്സ് വന്ന് കൊണ്ടിരിക്ക്യ. അപ്പൊ അയിന്റെ ഒരു.
ഇഞ്പ്പ ഞമ്മളറങ്ങുമ്പത്തേക്കും ആകെ. എല്ലാരും ഇടുത്ത് നമുക്ക് കിട്ടാണ്ടുള്ളരു പോലെ ആവരുതലൊ. അറിയില്ല എന്താവുന്നു.
അല്ല ആ കോഴ്സന്താ സംഭവന്താ ജോല്യന്താ
ഇതെന്താച്ചയ്ഞാല്. ഈ കുട്ടികള്ലെ അംഗവൈകല്യം ഉള്ളവര് അതുപോലെ ഈ ഓട്ടീസ് ഉള്ള കുട്ട്യേളൊക്കെല്ലെ. എ ഡി സി ഉള്ള കുട്ട്യേളൊക്കെല്ലെ അങ്ങൻത്തെ കുട്. കുട്ട്യേള്. അതുപോലെ വല്യാേരെ കേസാണ്ന്ന ണ്ടെങ്കിൽ ഈ സ്ട്രോക്ക് ഒക്കെ വന്നെല്ലെങ്കിൽ ൽ കൊടിന്തുര അങ്ങൻത്തെ ഒരസുഖങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ കയ്യും കാലൊക്കെ തളർന്നിട്ട് പോയ ആൾക്കാരൊക്കെ ഇണ്ടാവില്ലേ.
ഉം.
അങ്ങെ അതുപോലെ ഉം അങ്ങൻത്തിൻ ആൾക്കാർക്കൊക്കെ സ്വന്തം. ഓരോ ദെവസം ചെയ്യ്ണ കാര്യങ്ങള് ഇണ്ടാവല്ലൊ. നമ്മള് ഈ പല്ല്തേക്ക കുളിക്ക്യ.
ആഹ്.
ഭക്ഷണം കഴിക്ക്യ. അങ്ങൻത്തെ ഇണ്ട്. ഡെയിലി ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യ്ണ കാര്യങ്ങൾക്കൊക്കെ ഏഹ്. സ്വന്തായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇൻഡിപെൻഡന്റ് ആവാം. ആവില്ലല്ലോ. അവർക്ക് ആരുടെങ്കിലും ഒരു ഇ വേണല്ലോ അത് മാറ്റി. അവരെ സ്വയം പ്രാപ്തനാക്ക. ദൈനംദിന കാര്യങ്ങളില് സ്വയം പ്രാപ്തനാക്ക. അതാണ് പരിപാടി. ആഹ്. അതിങ്ങനെ റീഹാബ് സെന്ററിലൊക്കെ നമുക്ക് ഇങ്ങനെ കേറ.
ആഹ്.
അല്ലെങ്കി പിന്നെ ചെല ഹോസ്പിറ്റലില് ഇത് ഇണ്ടാവും. കൂടുതലും ഇങ്ങനെ ഇങ്ങനെ സെൻടൽ മാതിരി ഉള്ള ഇടത്ത് കേറലന്നേണ്. മെയിൻ ആയിട്ട്. അങ്ങനേണ് കാര്യം.
ഏഹ്. ഇന്ന് ക്ലാസ്സ്ല്ലെ. ആ ഇന്ന് ഞായാഴ്ച്ചേണ്.
ഇന്ന് ഞായറാഴ്ച ആ. നാളെ ഇണ്ട് ഇഞ്ഞി. നാളെ എക്സാം ആണ്. ഇന്റെേണൽ എക്സാമാണ്.
ഉം കുപ്പേ പഠിച്ചില്ലേ
പഠിക്കല് ഇന്റർണൽൊക്കെ കണക്ക തന്നെ ഇവ ഇറർലിന്റെ മാർൊന്നുംല്ലണ്ട് എന്ന് വെച്ച ഇന്റർണൽ എക്സാം എഴതി് നമു നല്ല മാർക്കൊന്നുംല്ല ഇവര് ഇന്റേർണൽ ആയിട്ട് കേറ്റാറ് മാർക്ക് കറ്റുമ്പളേ അപ്പൊ പിന്നെ അത അറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറില്ല പിന്നെ ആ ഫസ്റ്റ്ത്തെ സബ്ജെക്ട് ഒന്ന് പഠിക്കാരിക്കും എന്ന് എക്സാം കഴിഞ്ഞാ ഇ ഇന്റർണൽ എക്സമിന്റെടംടേബിൾ ഇട്ട് ആദ്യത്തെ സബ്ജക്ട് അതൊന്ന് കുറു നേരം പഠിക്കായിരിക്കും ബാക്കിക്കെ കണക്കാ തന്നെ പിന്നെ എല്ലാരും എക്സാമിന്റെ സമയത്തണ ഒന്ന ഇരിക്കുള്ളൂ പഠിക്കാന് ഒരു മാസം മുന്നേങ്ങാനും അതിന് മുന്നേ ആർക്കും ബുക്കും ഇല്ല പഠിപ്പും ഇല്ല കോളേജുംല്ലന്നുള്ള മാതിരിയാ ക്ലാസ്സിന് പോവും അറ്റൻഡൻസ് ഇല്ലെങ്കി പ്രശ്നാണ് ഏഹ
ഞങ്ങള ടീമിലൊക്കെയ ഇപ്പ പ്ലസ് സ്റ്റും പ്ലസ് പഠിക്കുമ്പോ നമ്മള് എക്സാമിന് വെണ്ടീട്ടാണോ പഠിക്കണേ
ആഹ്
ഇപ്പ ഇ ഞങ്ങ നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോ ഉത്തരവാദിത്തം
അതെ അതെ ആഹ ശരി ഞാനും അതാലോചിക്കാറുണ്ട് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എഴുതി എക്സാമിന് ആ ഇത് തീർക്കാവുന്നത്
ആ പിന്നെ അതിനെ വറ്റി വല്ലൻ ആഗഹിക്കുന്നുണ്ടോ
ആഹ് ഈ നല് വർഷത്തെ പഠിപ്പന്നൊക്കെ പറയ്പോ ഇങ്ങന ഇ പേഷ്യൻഓക്കേ വന്ന കഴിഞ്ഞാല് നമ്മളെന്താ ഈ പഠിച്ച സംഭവം വേണം അവിടെ പോയി ചെയ്യാനേ അതൊക്കെ ഇഞ്ഞി മറ്റേത് പ്ലസ് വൺ പ്ലസ് ടു ഇതൊക്കെ പ്ലസ് ടു കഴിഞ് ഇതിന് ചാരമ്പൊക്കലേക്ക അത് മറന്നു ഇതൊക്കെ ഇനി എന്തൊക്കെയാണ ണ്ടാവ
അതൊണ്ട് അങ്ങേർക്ക് ഭയങ്കര ടെൻഷൻ ആണ് എന്താവുന്ന്
ആഹ് അതെ അതെ എന്നാ ഏഹ് എന്നയിക്കോട്ടെ